അതെ സുഖാണ് എന്താ നിങ്ങക്കെ വിശേഷം ഇവിടെ മഴ പൊന്ന് ചെറന്നനെ പെഴുതുപോയി കൂടുതലായിട്ടൊന്നും ഇല്ല
ആ പെരുന്നാളൊക്കെ ഏതുവരെയെത്തി ആഹ് ഇവിടെ മഴ ചെറിയ രീതിൽ ഉണ്ടിന്ന്
ആ ആ
ആ
പിന്നെ കൂടുതലായിട്ടൊന്നു ഇല്ലല്ലേ
ഇതായിട്ടില്ല മഴ പെയ്തിട്ട് എന്നാലും കാർമേഘം മൂടി കിടക്കാന്നെ വെയിലും ഇന്ന് ഒടില്ലേ
ആ ആഹ്
ആ മഴയില്ല വെയിലും ഇല്ല ഫുള്ള് ഒരു ഇരുട്ടും ഇരുട്ടായിട്ട് കിടക്കണം കണ്ട ഒരു രാത്രി ആവ ഒരു ഇതുണ്ട്
ഉ ഉം അതേ കാലാവസ്ഥ തന്നെ ഇവിടെയും ഉ
ഉ പിന്നെ പെരുന്നാളൊക്കെ ഏത് വരെ ചായ കുടിച്ചില്ല കുടിക്കണം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങളെക്ക ഒന്ന് വിളി ക്കാന്ന് വിചാരിച്ചത്
ആ ആഹ് എന്താ കടിണ്ടാവോ
ആ കടി ചിലപ്പോഴെല്ലാം ഉണ്ടാക്കും ആ അല്ലെങ്കിൽ ഏ പിന്നെ എന്തരാണ് കടന്നൊക്കെ നമ്മൾ പുറത്തോട്ട് പോണെങ്കിലേ കടേന്ന് വാങ്ങും ആ എപ്പോഴ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്
ആ ആഹ് എന്താ അവിടെ എന്താ സ്പെഷ്യലായിട്ട്
ആഹ് മക്ക ഈ ബ്രഡ് പൊരിച്ചതെല്ലാം നല്ല ഇഷ്ടമാണ് അപ്പം ബ്രെഡ് വന്നി ബ്രഡ ടോസ്റ്റ് കണക്ക് ഒണ്ടാക്കി കൊട്ക്ക നെയ്യിലൊക്കെ ആക്കി
ആ അ എങ്ങനെ മുട്ട ചേർത്താണ്ടോ
പിന്നെ മൈദാമാവിൽ മുട്ട ആ കുറച്ച് വാൻ വാനില്ല എസ്സെൻസ് ആ പിന്നെ മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ട് നല്ല മിക്സ് ആക്കി ആ എണ്ണേൽ മുക്കിപ്പൊരിക്കും ആ പഞ്ചസാര ഇടും കുറച്ച്
ആഹ് ആഹ്
മ്
കനപിടിക്കലെ
ഓ അവിടെ അവിടെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ അതെ
ആ ഇവിടെ അധികം ണ്ടാക്കൽന്നെ മ്മ്
ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ അധികം എണ്ണയിലുള്ള കഴി അങ്ങനെ കഴിക്കൂല അതുകൊണ്ട് ചിലപ്പം അതുകൊണ്ട് കൂടുതലും ഉണ്ടാക്കൂല ആ ആഴ്ച്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ഒ ല്ല ഉണ്ടാക്കും നമ്മൾ കഴി
എന്താ വർക്ക് ചെയ്യ്ണ്ണ്ണ്ടോ എന്തെങ്കിലും
ഇല്ല വർക്കോന്നും ചെയ്യുന്നില്ല ഇപ്പം മക്കളോടെ ങ്ങനെ വീട്ട് തന്നെ അവര് പഠിക്കാന ക്കായി പിന്നെ അവരെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിക്ക്
ആ ആ
ഉം
എന്നാ ചെറിയ പിള്ളേരോ അതോ വല്തോ
ആ ആ ഒരാൾക്ക് ഏഴ് വയസ്സ് മൂത്തത് മോൻ ഏഴ് വയസ്സ് മോക്ക് നാല് വയസ്സ്
ആ ആ ആ
ഉം
ഓർക്കൊക്കെ ഇഷ്ടാവല്ലേ ഫുഡ് എണ്ണ കടികളൊ
ആ അവർക്ക് വീട്ടിലുള്ളെനേ ക്കാലും ആഹ് ന്ന് വെച്ചാ എണ്ണ കടികളും ഇഷ്ടമാണ് ഈ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ് റോണ്ട ബിരിയാണി നെയ്ച്ചോറ് ഷവർമാ കുഴി മന്തി അതൊക്കെ ഇഷ്ടാ ണ് വല്ലപ്പോഴൊക്കെ അതൊക്കെ വാങ്ങി പ്പ കൂടുതല് നമ്മള് വീട്ടിലെ ആഹാരം തന്നെ കൊടുക്കണത് ആ ബിരിയാണിന്നേ ഒണ്ടാ ഞങ്ങള് പിന്നെ മന്തി ഞങ്ങള് കിറ്റ് മേടിച്ച് ഒണ്ടാക്കിട്ടൊണ്ടായിരുന്ന്
ആ ആ
ആ അപ്പൊ അത് കിട്ടി നല്ലോണ്ണം കിട്ടിയന്ന് എയർ ഫ്രയർ ഒണ്ടായിരുന്ന് എന്നാലും ആ കടേൽ ഉണ്ടാക്കണ ആ ഒരു കറക്റ്റ് ഒരിത് വരൂല്ല എന്നാലും ശരിയാകും
ആ ആ അതിപ്പോ ഓര് അവിടെ കുഴിയ കുത്തി അങ്ങനെയെക്കെ എല്ലെ എണ്ടാ
ഇം ഓ നമ്മള് ഈ കുക്കറിനകത്ത് ഇതിട്ട് ആക്കി ഇട്ടാണ് ഇണ്ടാക്കിയത് ഉം ഉം അതന്നെ അ ഏഹ് പിന്നെ ചോറൊന്ന് ക ട്ടിയാ അപ്പഴ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഒന്ന് തണുത്ത് വരുമ്പ കട്ടി ആയി
അ അ ആ ചൂടോടെ കഴി ക്കാൻ നല്ല ടേസ് റ്റാവും കുക്കറില് ഇണ്ടാക്കി കഴിഞ്ഞ നെയ്ച്ചോറും ബിരിയാണിയൊക്കെയ പ്രത്യേകിച്ചും കുക്കറിലാക്കിയാണ്ട് ദമ്മിട്ടാലേ ടേസ്
ആ നെയ്ചോറും ബിരിയാണിയും പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ഇത് ഉണ്ടല്ലോ ഇത് അങ്ങനെ അധികം ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്
ആ ആ
പിന്നെ എണ്ണക്കടികൾ എന്തോന്നൊക്കെ അവിടെ ഉണ്ടാക്കും
എണ്ണക്കടി പഴംപൊരി, ഉണ്ണിയപ്പം, നെയ്യപ്പം
ഉം
അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാ
ഉണ്ണിയപ്പം എങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണത് നിങ്ങള് മാവരച്ച് ഉണ്ടാക്കുവോ അതോ പൊടിച്ച മാവിട്ട് ഉണ്ടാക്കുവോ
രണ്ട് രീതിയിലും ഉണ്ടാക്കും മാവ് അരച്ചിട്ടാണെങ്കി അങ്ങനെ പൊടി പൊടിച്ചണ്ടാണെങ്കിൽ അങ്ങനെ ഇണ്ടാക്കും അരി പൊടിച്ചാണ്ട്
ആ ഞാനും ഇന്നാള് ഇവക്ക് വേണമെന്ന് പറ ഒന്ന് പെട്ടെന്ന്‌ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് മാവ് അങ്ങനെയാണ് എടുത്തത് കുറച്ച് മൈദാ എല്ലാം കൂടെ മിക്സാക്കി കുറച്ച് അരിപ്പൊടി എല്ലാം കൂടെ അതിനകത്ത് ശർക്കര ഇങ്ങനെ ഒഴി ച്ച് അങ്ങനെയാണ് ഉണ്ടാക്കല് ആ നല്ല സോഫ്റ്റ് ആയിരുന്നു മറ്റേ അരീൽ ഉണ്ടാക്കണേക്കാളും നല്ല ഇതായിരുന്നു കൊള്ളായിരുന്നു ഉം പക്ഷെ അരിയില്ണ്ടാക്കണ മ്മ കറക്ട് ഈയൊരു പരുവം കിട്ടിയില്ലേ ചെലപ്പ കട്ടിയായി പോവും
ആഹ് ആഹ്
ആ നിങ്ങള് ഉണ്ടാക്കണ ശരിയാവും എനിക്ക് അരീൽ ഉണ്ടാകണ ചെല ഇപ്പോഴൊക്കേ ശരിയാകാറുള്ള്
ആ ആ ചെല ടൈമിന് നല്ലോണ്ണം നന്നാവും ചെലപ്പോ അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്ക കത്തെ
ഉ ആഹ ഒന്ന് കട്ടിയായി പോവും പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്ന് വെച്ചാ ഒരു മയം ഒന്ന്കൊറയും ആ ഇപ്പഴ് പറയും ചെലോര് പറയും മൈദേം കൂടെ ചേർത്താ നല്ല മയത്തേ കിട്ടുമെന്ന് പറയും
ഇത് തീർത്താ മയ ഉണ്ടാവും
ഉം
ഉം എങ്ങനെ കലത്തപ്പം ഒക്കെ ഉണ്ടാക്കോ അ
ആ ഞങ്ങള് തിരുവനന്തപുരാണ് കല ഇതപ്പോന്ന് പറയ അത് ഇതല്ലേ ആ കുക്കറിനാത്ത് ഈ പ മാവര ച്ചിട്ടയിനാത്ത് പഞ്ചസാര
പഞ്ച പഞ്ചസാര ശർക്കര ഒരു ക്കൂം പഞ്ചസാര ഒയിക്കലില്ല
ആഹ ശർക്കര ശർക്കര ഒഴിച്ചിട്ട് അനാത്ത് ഈ തേങ്ങ അങ്ങനെ എല്ലായിട്ടല്ലേ
ആ ആ
ആ അത് ഇടക്കൊക്കെ ഉണ്ടാകി നോമ്പിന്റെ സ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാ കേട്ട
ആ ആ
ഞാനെന്റെ വീഡിയോ കുക്കിഗ് വീഡിയോക്കെ കാണുമ്പോ ഓരോ റെസിപ്പികള് കാണൂല്ലേ അങ്ങനെ ഞങ്ങള് ഒ ണ്ടാക്കി കേട്ടിട്ടുണ്ട് അതെനിക്ക് പെട്ടെന്ന് ആ ഈ കലത്തപ് പോ എന്നു പറഞ്ഞപ്പോ ഇവിടെ വേറൊരു ഇതൊണ്ട് കിണ്ണത്തപ് പ്പോന്നറയും കേട് അതാണ് ഓർമ്മ വന്നത്.
കിണ്ണത്തപ്പം
അല്ല പഞ്ചസാര ആ മാവ് ഇങ്ങനെ ഞങ്ങൾ അരക്കും മിക്സിയിൽ അരച്ച് അതിനകത്ത് പഞ്ചസാര ഏലക്ക ആ പിന്നെ ഈ കപ്പലണ്ടി എല്ലാം കൂടെ ഇട്ടിട്ട് ആവീല് വേവിച്ചെടുക്കും ഫസ്റ്റ് എനിക്ക് അതാണ് ഓർമ്മവന്നത് അതാണ് ഞാ അങ്ങനെ ചോദിച്ചത്.
ആഹ് എങ്ങനെ അരി അരക്കാതെ ആവി അരി അരച്ചിട്ടോ?
ആഹ് അരി അരക്കും അരി ഒരു നമ്മള് ഒരു പരിവമുണ്ടതിന് ചെറുത്തിരി കട്ടി വേണം. വെള്ളം കൂടി പോവല്ല് ഒരു പ ആരച്ചിട്ട് അതിനത്ത് കൊറച്ച് തേങ്ങേ കൂടെ ചേർത്തരക്കും പിന്നെ പഞ്ചസാരഇടും ഏലക്കയിടും പിന്നെ കൊറച്ച് നട്ട്സ് ഒണ്ടെങ്കി അതിടാ അല്ലെങ്കി കപ്പലണ്ടി എല്ലാം ഇട്ടിട്ട് ഞങ്ങളി ഈ ചോറരക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഒണ്ടല്ലോ
ആഹ് ആഹ്
ത്ത്‌ നെറയെ ഒഴിക്കും എന്നി ട്ട് ഇഡ്ഡലി പാത്രത്തില് വെച്ച് ആവികേറ്റും നല്ല പെർഫക്റ്റ് ആയിട്ട് വരും
ആഹ് ആഹ് പിന്നെ ബേക്കിംഗ് സോഡ എന്തെ
ആ ബേക്കിംഗ് സോഡയും ചേർക്ക് ബേക്കിംഗ് പൗഡറും ചേർ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെ കാലത്തപ്പോ ഞാൻ അയില് കണ്ട് ന്നാ ഒണ്ടാക്കിയാർന്നു ഇതേപോലെ ആവി കേറ്റിയാണ് ഞാൻ കണ്ടത് കേട്ട ഇനി വേറെ രീതി എനിക്കറിഞ്ഞൂടാ ഞാനും അങ്ങനെ ഒണ്ടാക്കൊള്ളാരുന്നു
ആഹ് ആഹ്
ഉം
പിന്നെ പിന്നെന്തൊക്കെയുണ്ട്
പിന്നെ പെരുന്നാളൊക്കെ ഏതുവരായി.
പെരുന്ന് സാധനങ്ങൾ ആഹ് ഡ്രസ്സൊക്കെ വാങ്ങി. ഇനി സ്കൂൾക് ള്ളെ വാങ്ങാണ്ട്.
ആഹ് ഇവിടെ പിന്നെ വീട്ടു സാധന ങ്ങള് കൊറച്ച് വാങ്ങാണ്ട് പിന്നെ മക്കൾക്ക് പെരുന്നാളിന് ഇടാത്ത ഒന്ന് രണ്ടുംണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്കൂളിലത്തേക്ക് എടുക്കാന്ന് വിചാരിച്ച്.
ആഹ് ആഹ് ആഹ് ആഹ് അതെ രണ്ടും ഒരുമിച്ചാണ്.
ഉം ഉം ഇനി പെരുന്നാളിന് ഇട്ട സ്കൂല് പുതിയത് അതന്നെ വേണംന്ന് പറയും സ്കൂളോറക്കുമ്പോ ഒരു ചിലവുണ്ടല്ലോ സ്കൂൾ തൊറ പിന്നെ പെരുന്നാളൂടെ വരുന്ന് മ് ഇടാത്തണ്ടെങ്കിലും അവർക്കങ്ങനെ പുതിയത് വേണം എന്നുള്ള ഇതാണ്
ആഹ് ആഹ് അതെ ഫസ്റ്റ് സ്റ്റാറ്റസ് സ്കൂൾ തൊറക്കല്ലേ?
ആഹ് ആഹ് പിന്നെ ന്നാ ച്ച ഇപ്പഴ് ഇവർക്ക് കൂടുതലും യൂണിഫോം ആണ് സ്കൂളിലേ മാസത്തി ഒരു തവണ മാത്രമേ ഏഹ് കളർ ഡ്രെസ് ഒള്ളു. ഉം അധികം അതുകൊണ്ട് നമ്മക്ക് പുറത്തൊക്കെ പോവാൻ മാത്രം കളർ ഡ്രെസിന്റെ ആവശ്യമുള്ളൂ സ്കൂളി ഇടന്ന അധികം വാങ്ങേണ്ട ആവശ്യം ഇല്ല.
ആഹ് ആഹ് ഉം ഉം.
ഉം.
ആ ഡ്രസ്സ് പിന്നെ വലുപ്പം കൊറയ എന്നല്ലാതെ അത് ഇട്ട് മുതലാവൂലല്ലോ.
ആഹ് ചെറിയ പ്രായ ണ്ട് നമ്മള് ഒരു പാടിങ്ങനെ മേടിച്ച് വെച്ചാലും വളർന്നു വരണ സമയമില്ല ഒരു പത്ത് വയസ്സ കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ മോക്ക് പെട്ടെന്ന് ചെറുതായി അപ്പോ
ആഹ് ആഹ് -
ഉം-
ആ ആ അതൊക്കെ അങ്ങനെ തന്നെയാണ്.
ആഹ് പിന്നെ എന്തോന്ന് പറയാൻ വന്നാ- പെരുന്നാളിന് വീട്ട് സാധന എല്ലാംവാങ്ങ മേടിച്ചായിരുന്നാ-
ഇല്ലല്ല വാങ്ങിയിട്ടില്ല അതൊക്കെ പെരുന്നാൾന് അടുപ്പിച്ചേ വാങ്ങുള്ളൂ-
അടുപ്പി ചാ ഇനിയിപ്പ ബുധനാഴ്ച വരെ സമയമണ്ട് വ്യാ ഇവിടെയൊക്കെ വ്യാഴാഴ്ചയല്ലേ പേരുന്നാള്- കേരളത്തില് ഉം- ഗൾഫിലെല്ലാം ഏ ബുധനാഴ്ച പക്ഷെ ആ ഒരു ദെവസം മതിയാര്ന്ന് എല്
ആഹ് ആഹ് രൺ
ഒരുമിച്ച ആകുമ്പോഴൊരു സന്തോഷം വലിയ കോ- കൊച്ച് പെരുന്നാൾ എല്ലടത്തും ഒരുമിച്ച് -
ആഹ ആ അതെ
ഹസ്ബൻഡ് പുറത്താണ് അത നാട്ടിലുണ്ട് ആ
അതേനെ പൊ ർത്താ
ആഹ പുറത്താണ് ദുബായിൽ
ആ ആ അവിടെന്താ വർ കന്താ
ആ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്
ആഹ ആഹ് അണ്ട അങ്ങനെ ലീവിന് വർഷത്തില എങ്ങനെയ വരല്
ആ വർഷത്തില് വരും ആ
ആഹ
പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് അന്നും കുറേ നാള ഇങ്ങനെ വരാനൊന്നും പറ്റിട്ടില്ല ഉ ഓ ഓ
അപ്പൊ ഇവിടെ നാട്ടില ഇല്ലേന ഇില്ലേന്ന് പറയാം
ഇല്ല ഇല്ല ആ കോവിഡിന്റെ സമയത്ത് കൊറെ ത ലീവിന്റെ സമയത്ത് കോവിഡ് ആത് പിന്നെ കൊറേ നാള് കഴിഞ്ഞാണ് വന്ന അടുത്ത ഒരു വർഷം മീൻ ഇ കഴി അപ്പഴാണ് ഒരു ലോങ് ലീവ് അങ്ങ ആയത് ആ ആഹ
പിന്നെ നിങ്ങ അവിടെ പോയിുണ്ടാവലല്ലേ
ആ വെക്കേഷന് ഒരു ര രണ്ട വട്ടം പോയിട്ടുണ്ട് ഈ മോന് ഞാൻ മാസ പ്രതെ പ്രസവിച്ചത അപ്പ അന്ന ഞങ്ങൾ പോവാമായിരുന്ന പറ്റിയിട്ടില്ല പിന്നെ അവനൊന്ന് വലുതായി വരണമായിരുന്നു കുറേ ചെക്കപ്പും കാര്യങ്ങളുംെല്ലാം ഉണ്ടായിരുന്നു
ആ ആഹ ആ
അ അങ്ങോട്ട അത്ത് പോയി നിൽക്കാൻ പറ്റണ ഒരു സാഹചര്യം ഇില്ല കാരണം മാസത്തിൽ തന്നെ മൂന്നും നാലും തവണ ഇങ്ങനെ പോകണമായിരുന്നു ആഹ ഇപ്പൊ അലഹദില്ല അതെല്ലേ റെഡിിയ ശരിയായി
ആഹ ആഹ ആഹ ഉ ഉ
ആഹ
പിന്ന ഓക്കെ ശെരി എന്നാല് ഉ ഉ ഓക്കെ എന്നാല്